ഹലോ
എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം അവിടെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ
അതെ അതെ സുഖം അങ്ങനെ പോകുന്നു
ആണല്ലേ
ഉം
എന്താ ഇപ്പൊ ചെയ്തു കൊണ്ടിരിക്കണേ നല്ലതന്നെ ഇപ്പൊ മഴയല്ലേ
ആ
മയ ആയതു കൊണ്ടു പുറത്തക്ക് എറങ്ങാ വയ്യ
ആ പുറ സ്കൂൾക്കൊക്കെ പോവാനേ കുട്ടികൾക്കൊക്കെ
ബുദ്ധിമുട്ടാണ് ന്ന സ്കൂൾ തുറക്കാൻ നേരത്തേ വിടണ സമയത്തായിരിക്കും നല്ല മഴയല്ലേ
ആ നല്ല മഴ
എവിടെ കുട്ടി സ്കൂളി പോയി ട്ടുണ്ടോ
ഇല്ല അവന് പോയിട്ടില്ല അവന് പനിയാണ് അപ്പൊ
ആണല്ലേ ആ അല്ല അപ്പൊ പിന്നെ ക്ലാസ് ഒന്ന് തുടങ്ങിട്ട് ല്ലോ അതോൊണ്ട്
ആ അതെ എന്താ വച്ചാല് ഇപ്പോ സ്റ്റാർ തൊടങ്ങല്ലേ സ്കൂൾ അപ്പൊ ഇത്തിരി ആഴ്ചയൊന്നും ക്ലാസ് ഒന്നും എടുക്കാറുണ്ടാവില്ല
ആ
അപ്പൊ പിന്നെ ബുക്ക് കിട്ടിട്ടില്ല അവരെ വിളിക്കാന്ന് പറഞ്ഞാണ് ഒക്കെ ഓക്ക് അവിടെ എത്തിയിട്ട് വിളി ക്കാന്ന് പറഞ്ഞണ നിങ്ങൾക്ക് കുന്ന സ്കൂളും പ്രൊവൈഡ് ചെയ അവിടന്ന് കുടുക്കുവായിരിക്കും ബുക്ക്‌ ക
ന്ന് കിട്ടോ സ്കൂൾ തുറക്കണന് മുന്നേന്നെ പോ ബുക്ക ഒക്കെ കിട്ടിയ ടെക്സ്റ്റ് ബുക്ക്
ആണോ
ക്കും കിട്ടി യുണിഫോം അതൊക്കെ കിട്ടി
ഓ നമുക്കിവിടെ അങ്ങനെ കിട്ടിയിട്ടിലോലും വിളിക്കാന്നാ പറഞ്ഞത്
അതെല്ലേ അവിടെ അടുത്ത തന്നെയണോ
ആ ആ ആണല്ലേ നടക്കാല ദൂരം ഉള്ളോ
അല്ലല്ല ചെറിയ നമ്മുക്കൊക്കെ വേണമെങ്കിൽ നടന്നാലും എത്തും ബട്ട് കുട്ടികള് ആവുമ്പോ നമ്മള് ഓട്ടോറിക്ഷയില് അങ്ങനെ പറഞ്ഞക്കലാണ് അങ്ങനെ ആകുമ്പോ കുട്ടികൾക്കും ഒരു ഇഷ്ടം തോന്നുവയി നമ്മളും ഇങ്ങനെ നടത്തി കൊണ്ടുപകുമ്പോ പിന്നെ അവർക്ക് മടുപ്പായിരിക്കും ഓട്ടോറിക്ഷയില ആകുമ്പോ ആയിനെങ്ങാട്ട് കയറ്റി വിട്ടാൽ മതി ആഹ് ആഹ്
അത്രേ ഉള്ളോ
ആ ഇത് അതിന്റെ മാത്രമുള്ള നഴ്സറിയാണ്
അതെ അതെ
സ്കൂള് കുറച്ച് സ് തൊട്ട് അപ്പുറത്താണ് അപ്പൊ നഴ്സറിൽ ഒന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് വേണം ഇനി ഒന്നാം ക്ലാസ് ഒക്കെ ആകുമ്പോളേ
ആഹ് ആഹ് ആ ആ എങ്ങനെ ഒരുപാട് കു വേണ്ട
ആ അവിടെ ആഹ് കൊറച്ചൊക്കെ ഇണ്ട്
ആഹ്
പിന്നെ നമ്മള് ആഹ് വിടിന് തിന്ന് കൊറെ ആൾക്കാരുണ്ട് ഓന്റെ കുറേ ഏഹ് കൂട്ടുകാരന്മാരും കൂട്ടുകാരികളൊക്കെ ഉണ്ട്
ആണല്ലേ അപ്പൊ ഓട്ടോയില് ആയിരിക്കൂല്ലേ സ്കുൾക്ക് പോവാ
ആഹ് ഓട്ടോയിലാ പോവ
ആഹ്
ബസ് പോകുന്നവരുണ്ട് നമ്മുക്ക് കുറച്ച കൂടി ദൂരല്ലോല് ബസ്സിലും പോകവും അപ്പൊ നമ്മുക്ക് പെടുന്ന കുറച്ച് അധികം ഒന്നും ഇല്ലല്ലോ അപ്പൊ എന്ത് ചെയ്യും ഓട്ടോറിഷയിൽ പറഞ്ഞ് ആയിക്കും
ഭക്ഷണം ഒക്കെ എങ്ങനെയാ കൊണ്ടു പോണ
ഭക്ഷണം നമ്മള് കൊടുത്തയക്കും മറ്റേ ഒരു ഒരു പത്ത് മണി ആകുമ്പോ അവിടുന്ന് കഞ്ഞി ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞ് കൊറച്ച് കഴിഞ്ഞാല് നമ്മള് ഇവിന്ന് നമ്മള് ഇത് കൊണ്ടുപോവല്ലോ പലഹാരങ്ങള ഓകെ കൊണ്ടുപോയി കൊടുത്തയക്കുവല്ലോ
ആഹ്
അപ്പൊ അതൊന്നും പിന്നെ ഒരു രണ്ട് ഒന്നര രണ്ട് മണിയൊക്കെ ആവുമ്പോത്തേനും അവര് ലഞ്ച് ലഞ്ച് ആഹ് ഉച്ചഭക്ഷണം അത് ആ അത് അത് നമ്മള് നമ്മള് കൊ കൊടുത്തയ ക്കാറാണ് പതിവ്
ആണല്ലേ നമ്മള് വീട്ടീന്ന് കൊടുത്തയക്കേണ്ടി ഇല്ലേ
അതെ അതെ വീട്ടീന്ന് കൊടുത്തയച്ചിട്ട് അങ്ങനെ അങ്ങനെയാണ് പതിവായി ചെയ്യാറ്
ആണോ അവന് ഏതാ ഏറ്റവും കൂടു കൂടുതല് ഇഷ്ടം
അവന് ഫുഡായിട്ട് ഏതും താല്പര്യൊക്കെ കുറവാണ് ഫുഡിനോട് പിന്നെ മക്കൾക്ക് പൊതുവേ ഭക്ഷണത്തോണ്ടൊന്നും താൽ ര്യം ഇണ്ടാവില്ലല്ലോ നൂഡിൽസും അതുപോലെ ത്തെ മിഠായി കളും അങ്ങന
ഓ മിഠായി ആയാ മതി കുട്ടിൾക്ക്
ഉം അപ്പൊ അതൊക്കെ പറയാതെ തന്നെ കഴിക്കും ഇതാകുമ്പോ നമ്മള് കൊറ ചീച്ച കൊടുത്തയക്കോള്ളൂ ഞാന് അധിക ദെവസോം നെയ്ച്ചോറും അല്ലെങ്കി കോഴി പൊരിച്ചതോ അങ്ങനെയൊക്കെയാ കൊടുക്കാറ് അതാകുമ്പോ കൊറച്ചെങ്കിലും തിന്നോട്ടെ വിചാരിച്ചിട്ടേ
ആ ആ കോഴി പൊരിച്ചതൊക്കെ ഇഷ്ടാണോ
ആ കോഴി പൊരിച്ചതൊക്കെ ഇഷ്ടാ ഉപ്പേരികളാണ് കൂടുതൽ ഇഷ്ട കാരറ്റുപ്പേരീ ബീറ്റ്റൂട്ട് പയറു പേരീ അത് നമ്മള് സാധാ പോലല്ലെവിടെ അതെ
പിന്നെ എങ്ങനെ ഇണ്ടാക്കാ
അത് ക്യാരറ്റുപ്പേരീ നമ്മള് ചെറുതായിട്ട് അരിക്ക അരിയാ എന്നിട്ട് അ നമ്മള് സവാളേം സവാളി അരിയണെ
ആ
സവാൾ ളി അരിയെണം പിന്നെ കൊറ ച്ച് തേങ്ങ
സവാളാന്ന് പറഞ്ഞാല് വലിയ ഉ ള്ളിയാ
ല്ലെ
ആ അ അതെ
ഒര് ഒര് ഒരു വെ ചെറിയ വലിയുള്ളി മതിയാവും
ആ ആ
എന്നിട്ട് അയീക്ക് നമ്മള് കൊറച്ച് ചേ തേങ്ങ ചെരകിയതും മാണട്ടൊ
തേങ്ങലെ
അ എന്ന് ച്ച് നമ്മളെന്ത്യ്യണം ആ ചട്ടി മ്മള് ഏ തീയൊക്കെ കത്തിച്ചിട്ട് ചട്ടി വെച്ചെനെഷം കൊറച്ച് ഏ വെളിച്ചെണ്ണ ഒഴിക്ക്ക
ആ ആ
എന്നിട്ട് അയിലേക്ക് കട്‌കിട്ട് പൊട്ടിക്ക പിന്നെ അയിലേക്ക് കൊറച്ച് കറിവേപ്പിലയിം ഇട്ക അതൊന്ന് ഒന്ന് കറിവേപ്പിലന്റെ ആ കളറൊന്ന് ജസ്റ്റ് മാറി വര്ന്ന സമയത്ത് നമ്മള് എന്തെയ്യ് ഈ തേങ്ങയിണ്ടല്ലോ
ആ തേങ്ങല്ലെല്ലോ വൽ ഉള്ളിയെല്ലടാ വലിയഉള്ളി
ഓ ആ വലിയ ഉള്ളി ഇടണം ന്നിട്ട് വലിയുള്ളി ഇട്ടെ ക്ക് നമ്മള് എന്ത്യ്യണം മഞ്ഞൾപ്പൊടിയും അതുപോലെന്നെ പെരിഞ്ചീരകം നിങ്ങള അവിടെ എന്താ പറയാന്ന് എനിക്ക് അറിയില്ല
ആ ഞങ്ങ ഇവിടം പെരിഞ്ചീരകം തന്നെ പറയാ
അപ്പ ഇത് രണ്ടു ഇട്ടിട്ട് നല്ലോണ്ണം ഏ ഇത്ങ്ങനെ എളക്ക്
ഈ പെരിഞ്ചീരകട്ടാ നല്ല ടേസ്റ്റ് ആണോ
ആ പെരഞ്ചീരകം നമ്മള് വ് തോനെ ഇടര്ത് കൊറച്ച് ഇടാൻ പറ്റ്ള്ളു നമ്മള്പ്പം ഒരു മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ആണെങ്കിൽ ഐന്റെ ഒരു പകുതി സ്പൂണ് മതി പെരിഞ്ചീരകം ആഹ് അതെ തെ എന്നിട്ട് നല്ലോണം എളക്കീട്ട് നമ്മള് ഈ തേങ്ങ ഇട് അ
ആഹ് ആഹ്
അതായത് ഈ മഞ്ഞളൊക്കെ ഉള്ളിൽ പിടിക് ച്ച് ന്ന്ള്ള ആ ഒര്
ഈ മഞ്ഞള് ഇട്ടാല് കളറ് രസ് ണ്ടാവോ മഞ്ഞളിന്റെ ചൊയാവുമ്പോ
ആ
കേടൊക്കെ പോവുന്ന് പറഞ്ഞേക്കാ ല്ലെ
ല്ല കേടൊക്കെ പോവുന്ന് പറഞ്ഞേക്ക ക്ഷെ അഅ് നല്ല ടേസ്റ്റാണ് മോൻക്ക് അങ്ങനെ വെച്ചാ നല്ല ഇഷ്ട്ടാണ് ന്നട്ട് തേങ്ങട്ട് നല്ലോണ്ണം എളക്കി ഒര് തേങ്ങൊന്ന് വറവായി വരൂലേ അതായത് എന്തപ്പ പറയാ ഒന്നൊ കളറ് മാറി വെര്ല്ലേ ആ സമയത്ത് നമ്മളെ ഈ ക്യാരറ്റും കൂടെ ആഡെയ്തഴ്ഞ്ഞാല് പിന്നെ ആ ഒര് കൊറഞ്ഞ തീയ്യിലിങ്ങനെ ചെർതായിട്ട് ചെർതായിട്ട് ഇങ്ങനെ വെന്ത്‌ വരും ആ പ്പന
ആ ആ ഒന്ന്ട്രൈ ഒന്ന്ണ്ടാ ക്കി നോക്കണന്നാല്
അഅ്ണ്ടാക്കിയ നമ്മള് സാധാരണ നമ്മളെന്തെയ്യും കടുകിടും കറിവേ
തേങ്ങിം തേങ്ങിം ക്യാരറ്റ് ഒരുമിച്ചിടലാണ്
ആ അങ്ങനെ ട്ടാല് അയ്ൻ്റെ ആ ടേസ്റ്റ് വെരില്ല ഇതേപോലെ ഇട്ടാല് മക്കക്കൊക്കെ നല്ല ഇഷ്ടപ്പെടാൻ ചാൻ ച്ച്ണ്ട്
ആ ഇങ്ങനെ തന്നെണോ ങ്ങള് വീട്ട്റൂട്ടുപ്പേരി ണ്ടാക്കല്
അത് ബീറ്റ്റൂട്ട് ഇത്പോലെ ണ്ടാക്കല് അതുപോലെന്നെ പയറോ പിന്നെ പയറ് പയറ് പിന്നെ അത്പോലെ ന്നെ ഇതും മറ്റേ വെണ്ട
ഉം
വെണ്ടക്ക്യ ആ വെണ്ടക്ക്യക്കെ ഇത്പോലെ വെ ച നല്ല ടേസ്റ്റാണ്
ആണ്ല്ലേ ഓനെത്രന്നാൾ
കണ്ണെടുത്താ കണ്ടൂടേനു ബട്ട് അൽ ഇത്പോലെ ണ്ടാ ക്ക്യപ്പം എങ്ങനെയാലും കഴിക്കും ഏ ഇതാൻ നോക്കുന്നു എന്നില്ല ഏത് ഇഷ്ടല്ലാത്ത സാധ നൊംകഴിച്ചോണ്ടിരിക്കും
ന്നാൾ ഇന്റെ കു ട്ട്യേക്കും ഇങ്ങനെ ഇണ്ടാക്കി നോ കൊടുത്ത് നോക്കണം ഒരു കഴിക്കോ അറിയാലോ
ആ ഒന്ന് ഒന്നും ഒന്ന് മാറ്റി പിടിച്ചേക്ക് നമ്മളപ്പോ എന്നും ഒരേ പോലെ ഇണ്ടാക് ക്കുമ്പം കുട്ടികൾക്കായാലും മടുപ്പായിരിക്കും ന
ആ അതന്നെ ഒരു അ അതെ അതെ അതെ നമ്മള് എന്നും ഒ തേ രൂപത്തിൽ ഉണ്ടാക്കുമ്പോള അതോണ്ടായിരിക്കും കുട്ട്യേൾ കഴിക്കാത്തതെ
പിന്നെ അവർക്ക് റഞ്ഞാൽ ഒന്ന് ഒന്ന് നല്ല നല്ല കളറ്ലായിരിക്കണം അവര് ഫുഡ് ക്കെന്ന പിന്നെ അവർക്ക് കഴിക്കാൻ ഒരു നല്ലൊരു ഇഷ്ടണ്ടാവും ആ
ആഹ് ഇവിടത്തെ ബീറ്റ്‌റൂട്ട് നല്ല ഇഷ്ടാണ് വെട്ത്ത കുട്ട്യേൾക്ക്‌ ഉം റൂട്ട് ഇഷ്ട
ബീട്രൂട്ട് ഇതേപോലെ കട്ക് ടും വച്ചിട്ടാണൊണ്ടാക്കല്
അതെ അതെ അതെ
ഓ പിന്നെ പിന്നെ എന്തൊക്കെയ ഉപ്പേര്യായിട്ട് കൊട് കും
പിന്നെ മുരിങ്ങ തേങ്ങട്ടാണ്ട് ഇ ഉണ്ടാക്കും ഇങ്ങൾ ഉണ്ടാ ക്കറുണ്ടോ
ആ മുരിങ്ങണ്ട ല്ല മുരിങ്ങ നമ്മള് താളിപ്പും താളിപ്പ് അറീല്ലേ
ആ താളിപ്പ് ആ
ആ മുരിങ്ങാ താളിപ്പ് പപ്പട താളിപ്പ് അതുപോലെ തന്നെ വെണ്ടക്ക തക്കാളി താളിപ്പ് ആ അങ്ങനെയൊക്കെ ഉണ്ടാക്
ആ അതൊക്കെ ഇവിടെ ഇഷ്ടാണ് താളിപ്പുകളൊക്കെ എരുണ്ടാവാൻ പാടില്ല എരുണ്ടായാൽ ഓല്ക്ക് ഇഷ്ടല്ല
ആ എരിവധികം എടുക്ക കൊടുക്കാറുണ്ടാവൂലല്ലെ ഇവിടെ എന്നാ എരിവ് നല്ലോണം വേണട്ടോ
ആണ്ല്ലേ
ആഹ് എരിവ് കൊറച്ചെങ്കിലും വേ ണം അന്നാലേ കഴിക്കൊള്ളൂ
ആണോ ഇവിടെ എരിവ് ഇഷ്ടല്ല പിന്നെ ഫുഡ ഒക്കെ കഴിക്കല ഒക്കെ നിർത്തുല്ലേ
ആഹ അപ്പൊ കു ചെല കുട്ടികൾക്ക അത് പ റ്റുലെ
ആഹ് ആഹ് എന്നാ ശരിട്ടോ
ആഹ എന്നാ ഓക്കെന്നാല് ശ് ശരി